ആഹ് കേൾക്കാമോ ആഹ് കേൾക്കാം കേൾക്കാം ഉം ഉം
ചോറ് കഴിച്ചാ
ചോറ് കഴിച്ചില്ലാ ഞങ്ങളിന്ന് ദോശയാ
ദോശാക്ക്യോ സ്പെഷ്യെല്
ആഹ് സ്പെഷ്യൽ ദോശാ
ക്കാണോ അതോ
ഇല്ലാ ആ നോ മസാലദോശല്ലാ നോർമല് ഒരു മൊട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ണ്ട് വെറൈറ്റി ഐറ്റം
അല്ല തട്ട്കടേലെ ദോശേണോ?
തട്ട്കടേലെ പോലെ ആരാന്ന് വെച്ചാ ഇ ഇന്നലെ വൈകീട്ട് ഇവിടെ ഏഹ് ഇന്നലെ വൈകീട്ട് എന്തോ എന്തോ സാധന ആഹ് അപ്പം മേടിച്ചാേണ്ട് വന്ന് കടേന്ന് അപ്പവും ചിക്കനും ചോറുണ്ണാനിര്ന്നപ്പഴത്തേക്കും അപ്പോം ചിക്കനും മേടിച്ചോണ്ട് വെന്ന് എടക്കങ്ങനെ മേടിച്ചോണ്ട് വെരും അന്നെരം ചോറാരും കഴിച്ചില്ല പഴഞ്ചോറായി അന്നേരം ഇന്ന് അല്ല ഇന്ന് അതുകൊണ്ട് ഒപ്പിച്ചു ഉച്ചക്ക് ആഹ് പഴംഞ്ചോറ്
ആഹ് വെള്ളൊം ഒഴിച്ച് വെച്ച് അല്ലേ
ആഹ് വെള്ളൊഴിച്ച് രാവിലെ തെളപ്പിച്ച് ഒലിച്ചെട്ത്തു
ആഹ് ആഹ്
ആഹ് അന്നേരം പിന്നെ ആ ഉ ച്ചോറാണ് ഉച്ചക്കത്തേക്ക് അപ്പൊ ഇന്ന് വൈ പ്രത്യേക ചോറില്ലാ
ആഹ്
ആഹ് അന്നേരം പിന്നെ ഇതു ദോശമാവ് ഇരിപ്പാെണ്ടായ്ര്ന്നു അന്നേരം പിന്നെ ഇന്ന് ദോശുമാവു ആയി ആ പഴഞ്ചോറും തീർന്ന് ദോശ ഫ്രിഡ്ജ്ല് അങ്ങനെ എട്ത്ത് വെക്കും അങ്ങെനെ ഒപ്പിച്ചു മീൻകറി ഉണ്ടായിരുന്നു ഉച്ചക്ക്. വേറൊന്നും വെയ്ക്കണ്ട എളുപ്പമുണ്ടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെയ്ഞ്ച് അങ്ങനെ വെയ്ക്കണ ഞങ്ങള്
ആഹ്
ആഹ് അല്ലെങ്കി അപ്പം ഒണ്ടാക്കും ഇങ്ങനെ മാവൊക്കെ ര ഒത്തിരി മിച്ചം ഒണ്ടെങ്കിലേ ഈ ചോറ് എന്നും എന്നും കഴിക്ക്ണേ നല്ലതല്ലല്ലോ
അതെ
അത്താഴം ചോറ് കഴിക്കാതിരിക്കുവാ നല്ലതെന്ന് പറയും പക്ഷെ അതേ കഴി ക്ക്ത്‌ന്ന് കൂട്തലും ചോറു ഈ ഹ കാർബോ ഹൈഡ്രേറ്റാണല്ലോ അ അരി
ആഹ്
നിങ്ങൾക്ക് വൈകിട്ട് ചോറാണോ?
ഞങ്ങൾക്ക് ചോറാ.
ആ മിക്ക ദിവസവും ചോറ് തന്നെ ആയിരിക്കും ഇവിടെ. പൂച്ചയപ്പംന്നറിണത് മറ്റേ യെന്നാ ചക്കേട
ആ ചക്കേട
ആ.... എടന എലായിലാണോ വെച്ചിട്ട് ആ അങ്ങനെ വേണല്ലേ. ആ ആ ആ
അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കി.
അതെലെ നിങ്ങളതിട്ണ ഈ ഗോതമ്പുപൊടി അല്ല പിന്നെ റവയാണോ അരിപ്പൊടി എലെ ഇട്ണേ ആഹ് ഇവിടെയും അങ്ങനെ അരിപ്പൊടി ഇട്ണേ
ആ ഇല്ലെങ്കിൽ ആ അതെ പക്ഷേ, അതിന് ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ ഇടും, ആ
അതിന് വെ വേറെ സൈസെ പിന്നെ അതിനകത്ത് കപ്പലണ്ടിയൊ മുന്തിരി അങ്ങനെ വല്ലോം ഇടുവോ?
ആഹ് ഇട് ടും
ആ ആ ആ ആ അങ്ങനെ ആകുമ്പോ കടിക്കാൻ ഒരിത് കിട്ടുവല്ലോ തേങ്ങയും വറുത്ത് ഇടുവാണെങ്കില് അഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഞങ്ങ
ഈ ചക്ക വരട്ടി ഈ ഫ്രിഡ്ജിൽ വെക്കൂലോ.
ഓഹ് ശരിയാ ശരിയാ ചക്ക ആ അത് അതിനൊരു വല്ലാത്ത ടേസ്റ്റാ ചക്കകാലം, ഇപ്പഴല്ലേ ചക്ക അരിഞ്ഞ്, ഉണങ്ങി വെയ് കപ്പ ഒക്കെ ഉണങ്ങി വെക്കുവല്ലോ.
ആ.
അതുപോലെ ആൾക്കാരു ചക്ക വെ അരിഞ്ഞിട്ട്, വെയിലത്ത് വെച്ച് ഉണങ്ങി. എടുത്ത് വെയ്ക്കും
ആ, എന്നിട്ട് ഇനി ഇപ്പം പാക് കിറ്റായിട്ട് ചക്ക വറുത്തതോ, അങ്ങനെ എന്തോ സ്പെഷ്യൽ സാധനം.
ചക്ക വറുത്തതാ.
അഹ് ആഹ് ഈ നമ്മൾ ചക്ക അതേപടി വർത്തതല്ല വേറെ എന്തോ രീതി എന്തോ ഫ്രൈ ചെയ്തെടുത്തു അതുപോലെ എന്തോ സാധനം. ചക്ക നമ്മൾ പൊളിച്ചിടിയേലെ.
ആ അതേപോലെ തന്നെയാ.
ആഹ് അതേ പോലെ തന്നെ.
ആഹ്
ഇപ്പൊ പുതിയ ട്രെൻഡിങ്ങാ ഇറങ്ങിയതേ ഉള്ളൂ, ആ
ആഹ് ഞങ്ങൾക്കൊരു ഫുഡിന്റെ പരിപാടി ഉണ്ട്
ആണോ
ഹാ അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഫുഡ്ഡ് നമ്മള് പിന്നെ ഉണ്ടാക്കിയിട്ട് അതിപ്പോ
ആ കേൾക്കുന്നുണ്ടോ? ഹലോ!
അത്
റേഞ്ച് പോകുന്നുണ്ടെന്ന് തോന്നുന്നു.
അന്തക്ലിയ ആയിരിക്കല്ലോ പോ--ഹലോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ.
ഹലോ കേക്കത്തില്ലേ ഹലോ
കേക്കാവോ.
ആഹ് കേക്കാലോ
ആഹ് റേഞ്ച് പോകുന്നുണ്ട് തോന്നുന്നു ഇടയ്ക്ക്
ആഹ് ആഹ് അതേന്നാ തോന്നണെ അത് എന്നാന്ന് ചോദിച്ചാ നമ്മള് ചൂടോടെ തന്നെ നമ്മള് പായാക്കറ്റിലാക്കി വെക്കും.
ആഹ്
അതിന് പ്രത്യേകം പാക്ക് ചെയ്യാള്ളൊര് കവറുണ്ട് ഒരു സിൽവർ കവറ്‌ല് ഒരു കവറ്ണ്ട്.
ആഹ് ആഹ് ആഹ്
ആഹ് അതിനകത്ത് പാക്കറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ സീൽ ചെയ്യും
ആഹ്
സീൽ ചെയ്തിട്ട് ഒരു മെഷീനില്ലാത്തേക്ക് കേയറ്റി ഇവിടെ ഒരു ഒരു മണിക്കൂ കുർ മെഷീനകാത്ത ക് കയറ്റി വെക്കും ആഹ് ആഹ് എന്നിട്ടാണെങ്കി പിന്നെ നമുക്ക് ആഹ് ആ സാധനം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു വർഷത്തോളം ആ ഒരു സാധനം നമുക്ക്. ന് കേടു കൂടാതിരിക്കും
ആഹ്
ഫ്രിഡ്ജ് വക്കണ്ട നമക്ക് വെളിൽ എവിടെോയാലും ചുമ്മാ വെച്ചാ മതി
അടച്ച് വെച്ചാ പോരേ
ആഹ് അടച്ച്ച് ആഹ് കവറിനകത്തി ഇട്ട് വെച്ചങ്ങനെ അങ്ങനെ ഇങ്‌ ഇട്ട് വെച്ചാൽ മതി അല്ലഅവിടെ എവിടേലും ചുമ്മാ വെച്ചാമതി കവർ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ചൂ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് ആ ചൂടുവെള്ളത്തില് ഈ സാധന ഈ കവറോട് കൂടിട്ട് തിളപ്പിക്കണം
ആഹ്
തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആഹ് കവറ് പൊട്ടിച്ച് ഉപയോഗിക്കാം
ആഹ് നല്ല യാണല്ലേ
ആഹ് നല്ല ഐറ്റ മാണ് ത് ഇത് ഇന്ത്യൽ തന്നെ വളരെ ഒരു വരലിനണ്ണാവുന്ന ഒരു ഉള്ള സ്ഥാപനം ഉള്ളത്
ആണോ
ആ നമ്മളിപ്പം തുടങ്ങിയേക്ക്ണ ഒരു സംഭവാണ്ത്
നല്ല നല്ല കച്ചവടൊക്കെ ഉണ്ടോ
ആഹ് കച്ചവടം അത്യാവശ്യംന്ന് വെച്ചാൽ തുടങ്ങിയിട്ടേ ഉള്ളു അതിപ്പം ആഹ് ഒരു അഞ്ചാറ് മാസൊക്കെ ആയതേ ഉള്ളൂ
ആ നമുക്കിങ്ങനെ വെളിയിലേക്കൊക്കെ എങ്ങനെ കൊറിയറ് അയച്ചു കൊടുക്കോ
വെളിയിലേക്കന്ന് പറഞ്ഞാൽ ഗൾഫിലേക്കൊക്കെ കേറ്റുവിടാൻ നല്ലൊരുരിതാണല്ലോ കാരണം അവർക്കൊക്കെന്ന് പറയുമ്പോള് ത്തേക്കും ഇങ്ങനെ കൊണ്ടാ കാനൊക്കെ വീടുകളിലേക്ക് കൊറിയർ അതിപ്പോ ലോഞ്ചിങ് ആയിട്ടില്ല നമ്മള് ശെരിക്കും ക്ക്യും ലോൺച്ചിങ് ആക്കിട്ടില്ല കാരണം എന്താന്ന് വെച്ചാ ഈ ഫുഡ് ഏറ്റവ നമ്മൾ ശെ
ശരിക്കും നോ ആഹ് ആഹ്
ആഹ് അങ്ങനെ ആയുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാ നമ്മുടെ വീട്ടിലും അടുത്ത് സ്വന്തക്കാരുടെ വീട്ടിലൊകെ ക്കെയാണ് നമ്മൾനോക്ക്ണത് ആദ്യമേ തന്നെ എന്തെങ്കിലും കുഴപ്പ പ്പോ ണ്ടോ ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോ എന്തെങ്കിലും കേടു വരുന്നുണ്ടോ എന്നൊക്കെ
ആഹ്
പ്പി ഈ ബിരിയാണി ക്കകത്തൊക്കെയണെ മുന്തിരിം കപ്പലണ്ടി ഒന്നും ഇടൂല
ആഹ് ആഹ് അതന്നാ
അഎന്നാചണ്ടങ്കി മുന്തിരിയൊക്കെ ആകുമ്പോഴത്തേക്കും മുന്തിരിയുടെ നിറം പിടിക്കും കുറച്ചൊരു ഓ ഒന്ന് രണ്ട് മാസമൊക്കെ വെച്ച് കഴിഞ്ഞാ മുന്തിരിയുടെ നിറവും പിടിക്കും പുളിപ്പും വരും
ആണോ.
ആഹ് അതുകൊണ്ട് അങ്ങനെ ഇടൂല. പിന്നെ ഉള്ളി നമ്മള് താളി ച്ച് ഒഴിക്കൂലേ അതിന്റെ ഉള്ളം ആഹ് ചെലപ്പോ ഇങ്ങനെ ചില പറക്കികൾ ജീരകം ഇട്ട് കഴിയുമ്പത്തേക്കും ജീരകത്തിന്റെ കട്ടറങ്ങും. അങ്ങനെ എല്ലാം നമ്മള് ഐറ്റങ്ങള് നോക്കി നോക്കിയാണ് ശരിയാ ചെയ്യണത്
ആഹ്
ആഹ് അങ്ങനെ അല്ലെങ്കിൽ ജീര കൊക്കെ പൊടിച്ചു തന്നെ അങ്ങനെ ചേർക്കണം ജീരകം ഇങ്ങനെ മുന്ന് ഒന്നൂടെ ഒക്കെ ഇടണെ ഒരു സംഭവണ്ടല്ലോ ആഹ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പത്തേക്കും ജീ രകം ഇരിക്ക്യുന്നയ വശം അവിടെ ജീരകത്തിന്റെ കട്ട് കൂടി പോവും.
ആഹ്.
നീ എടനെ എടനേപ്പ ഈ പൂച്ചയപ്പം ഒന്ന് വെച്ചു നോക്കിയായിരുന്നു.
ആണോ.
ആഹ് അന്നേര ഈ ഇടനേലേലായി കഴിയുമ്പത്തേക്കും മിഷീനിൽ കേറി എറങ്ങി കഴിയുമ്പ- പെയ്തും ആഹ് യെല നന്നായിട്ട് വെൻ വെന്ത് പോയി കഴിയുമ്പഴത്തേക്ക്വയ് ഈ ഈ ഗ്രാമ്പു ഉണ്ടല്ലോ. ഗ്രാമ്പൂന്റെ ഒര് ഓരു ത് വരും ഗ്രാമ്പു എലയടെ ഗ്രാമ്പുവിന്റെ എലയടെ ഒരു ഒരു കട്ടണ്ടല്ലോ ഒരു ഒരെരു പോൽത്തൊരു സംഭവം.
ആഹ് ഇണ്ട്ണ്ട്
ആഹ് അങ്ങനെ വരും. ഈ എടനയില വെന്ത് കഴിയുമ്പഴത്തേക്കും അങ്ങനെ ഒരു സ അത് വരും അതുകൊണ്ട് ചുമ്മാ എല്ലാ ഐറ്റം ഒന്ന് വെച്ച്ങ്ങനെ പരീക്ഷിച്ച് നോക്കു. മെഷീൻ ഉണ്ടല്ലോ അപ്പ അങ്ങനെ ചെ ഓരോ ഐറ്റം കിട്ടിക്കഴിയുമ്പഴത്തേക്കും. അങ്ങനെ വെച്ച് കയ്ഞ എങ്ങനെയാകും എന്നറിയാന്നും പറഞ്ഞോണ്ട്.
അഹ് ആഹ്
ആഹ് അങ്ങനെ ഒരു സംഭവം തൊടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം വിജയിക്കൂന്ന് അറിയത്തില്ല
ജയിക്കട്ടെ ആശംസിക്കുന്നു അങ്ങനെ.
ആഹ് അതെ അതെ അതെ ഫുഡിന്റെ ആവുമ്പോ നമ്മളതുപോലെ നോക്കണല്ലോ
അതെ
ഉം എന്തെങ്കിലും സംഭവിച്ച അവിടെ സംഭവിക്കുന്നത് ഹ് ആം വളിക്യോ അങ്ങനെ കേടുവരുവൊന്നും ചെയ്യൂല ഫുഡ് ഇനി എങ്ങനെയാണ് എന്ന് ഓരോ പ്രാവശ്യത്തെ ഇത് പിന്നെ തേങ്ങാ കൊത്തൊക്കെ ഇട്ടൊക്കെ കഴിയുമ്പത്തേക്കുവേ
അ ആഹ്
അങ്ങനെ ആ ഒക്കെരിക്ക്ണു പിന്നെറണാകുളത്തെങ്ങാണ്ടുണ്ടോ ഒരെണ്ണ അത് കൂട്ട്
ആഹ്
ഉം ആ നോക്കി അവിടെല്ലാം ചെന്ന് നോക്കീട്ടാണ്. നമ്മളിവിടെ സ്റ്റാർട്ട് ആക്കിയതാണ്. ഒരുപാട് സ്ഥലങ്ങളിലുള്ള ഉള്ളടത്തു നിന്ന് അവരുവായിട്ട് ചർച്ചയൊക്കെ നടത്തി നോക്കി പർക്കിട്ടൊക്കെയാണ് പിന്നെ അതിന്. ക്ലാസ്ടുക്കാനായിട്ട് പ്രത്യേകം പുറത്തുന്ന് ആൾക്കാരൊക്കെ
വരുന്നുണ്ടല്ലേ
ആം അങ്ങനെയൊക്കെയാണ്. അങ്ങനെരു സംഭവം തൊടങ്ങിട്ട് തൊടങ്ങിട്ട്ണ്ട് എന്തായലും നമുക്ക് ചുമ്മാരി ക്യുമ്പം ഒരു ഓരു ചുമ്മാ ഇരുന്നിട്ടൊരു കാര്യവു ഇല്ലല്ലോ.
അതെ എന്തെങ്കില്.
ഇപ്പഴത്തെ കാലത്തെ എന്തോ എല്ലാത്തിനും വെലയും ഒക്കെയാണെന്നതാണ്. പൈസ വേൺല്ലോ ജീവിക്കണെങ്കി തന്നെ
വെളീ പോയി കയിഞ്ഞാ ഒന്നൂല്ല
ഒന്നുമില്ല ഒന്നും മേടിച്ച് കൊടുക്കാൻ പറ്റൂല.
അതെ അഞ്ഞൂറക്ക് പോയിക്കയിഞ്ഞിട്ടുണ്ടെങ്കി രണ്ട് സാനം മേടിക്ക. ആഹ് ഇപ്പ ചായക്കെന്നെപ്പ പന്ത്രണ്ട് രൂവ
പന്ത്രണ്ട് രൂപ ആഹ്
ആഹ്
എന്നാ വെല പണ്ടൊക്കെ അഞ്ച് അഞ്ച് രൂവ പിന്നെ ഒരു ചായൊരു എന്തെങ്കിലൊരു ചെറുകടിയുകൂടെ കടിച്ച് കഴിഞ്ഞിട്ട്ണ്ടെങ്കി എന്തായാലും നൂറ് രൂപ നൂറ്റമ്പത് രൂപയാകും.
സത്യം വീട്ടിലേകന്നെ മേടിക്കണെങ്കി തന്നെ ഇപ്പം ഒരു രണ്ടെണ്ണം മേടിച്ച് കഴിഞ്ഞാ അമ്പ ത്തഞ്ച്
ആഹ്
പഴം പൊരിക്കൊക്കെ പ്പെന്ന വെല പതിനഞ്ച് രൂപൊക്കായില്ലെ
പയ്നഞ്ച് രൂപ ആഹ് എണ്ണക്കതുപോലെ വെലയല്ലെ
അതെ
എണ്ണ പഴം പഴന്നച്ച പഴം ന്ന് ന്ന് പണ്ടൊക്കെ വാഴെക്കെ പറമ്പിക്കൂടെ ഞഷ്ടം പോലെണ്ട് ന്നേ ത്ത വാഴയൊക്കെ ഇപ്പൊ ഏത്ത വാഴയൊക്കെ ആഹ് ഏത്തവാഴയൊക്കെ കാൺണെങ്കില് മശിട്ട് നോക്കണം
ഉം എന്ന ഞാ വിളിക്കാവേ
ആഹ് ന്നായിക്കോട്ടെ ശരിയെന്നാ
അഹ്